ഹലോ
ഹലോ
സുഖംതന്നല്ലേ
കേക്ക്ണേ
അഹ് എന്തായി സുഖാണോ ചായ ലോച്ചോ അഹ് എന്ത് ആഹ് ഉം ഉം
കടിണ്ടാക്കി
കടിഞ്ഞി പ്പച്ചേ
പത്തിരി ആണ് കുട്ടിയാളൊക്കെ പോയാ
ആഹ് ഇയാള് പോയി
ഉം എത്ര കുട്ടികളാ
ആഹ് മൂന്നാള്
മൂന്നാളല്ലേ ഉം
പിന്നെ
എന്ത് ചോറ് കറീയല്ലേ
ആഹ് ചോറൊന്നും ആയിട്ടില്ല
ആഹ് ആഹ് എന്നാ ചോറ് കറിയൊക്കായി
ആഹ് പണികളൊക്കെ കഴിഞ്ഞല്ലേ നേരത്തെ
അഹ് നിങ്ങക്ക് രാവിലന്നെ കറി വെച്ചു കടലക്കറി ചോറ് വറട്ടാം
ആഹ്
ഉം ഇനി എന്തോന്ന്‌ പൊരിച്ചാ മാത്രം മതി
ആഹ്
ആഹ് അഹ് കണ്ടു
മീനാ
ഉം ഇങ്ങക്കെന്ത്‌ കറിയാണിന്ന്‌
ഇവടെ മീന് ബെത്തലാണ് ചെറിയ മീനെ
ആഹ് ആഹ്
ആഹ് വർക്കും കുട്ട്യാൾക്ക് വർക്കണം.
എങ്ങനേണ് അരികൊത്തീട്ട് അരി പൊടിട്ടിട്ട് വർക്കലുണ്ടോ മുള്ളൻചക്ക?
എന്ത്‌ട്ടിട്ട്?
അരിപ്പൊടി
മീനിലാ ഇല്ല്യാ അങ്ങനെ ഒന്നും ചെയ്യൂല മൊളകും പൊടീന്റെ സാധാ മസാല മിക്സ്
ആഹ് അതന്നെ
ആഹ് ഇങ്ങളവ്ടേക്കെ എങ്ങനെ?
അരിപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ എണ്ണയില് ഇങ്ങനെ വറുത്തെടുക്കും കോരി എട്ക്കും.
ഉം
അത്
ആഹ് പിന്നെന്താ ബിരിയാണി ഒക്കെ വെക്കല്ണ്ടോ
ആഹ്
ഏഹ്
ഏതാ
ബിരിയാണിം ന്നെയ്യ്ച്ചോറോക്കെ വെക്കല്ണ്ടോന്നോയ്ക്കാ
എങ്ങന
ബിരിയാണിം ന്നെയ്യ്ച്ചോറോക്കെ വെക്കല്ണ്ടോ ചോയിക്കാ എപ്പഴേലൊക്കെ ആഹ് ആഹ് ആഹ് വെക്കലൊക്കെണ്ട് എപ്പളെങ്കിലൊക്കെ.